കേൾക്കാമോ ഹലോ ആ കേൾക്കാം കേൾക്കാം എങ്ങനെയാ ഭക്ഷ ഭക്ഷണൊക്കെ കഴിച്ചോ
ആഹ് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല എവിടെപ്പിന്നെ സമയാന്നേള്ളൂ ഒന്നര രണ്ട മണിയൊക്കെ ആവും ഉച്ച- കത്തെ ഭക്ഷണംകഴിക്കാന് പണിയൊക്കെ കഴിഞ്ഞിരിക്കാണ് കുട്ടികള് സ്കൂളി പോവാനൊള്ളോണ്ട് രാവിലെല്ലാം കയ്യും പക്ഷെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാന കൊറച്ച് ഒന്ന് ഒ ഒരു ഒന്നര രണ്ടണിയൊക്കാവും
ആഹ് അത് ശരി
ഇങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ
ഞാന് എക്സാമിന് പ്രിപ്പയറെയ്യുന്നുണ്ട് അപ്പൊ രാവിലെ ഇപ്പ അമ്മയ്ക്ക് സുഖവില്ലാതായ് രിക്ക മാരിഡല്ല അതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങള് ഒന്നുല്ല ഏഹ് ഉം ഇങ്ങള് ഞാനിപ്പോ പി എസ് സി ഒക്കെ എഴുതാണേ അപ്പൊ അയിനൊക്കെ നോ- കിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഒന്ന് രണ്ടെണ്ണോക്കെ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വന്നിണ്ടാര്ന്നെ എക്സാമെ അപ്പൊ അതൊക്കെങ്ങിനെശ്രദ്ധിച്ചോണ്ടിക്ക അതിനിടക്ക് അമ്മയ്ക്ക് കൊറച്ച് വയ്യായ്കെക്കെ വന്നിട്ട്മ്മ കൊ- കുറച്ചു നാൾ ഹോസ്പിറ്റല അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു അപ്പ ആഹ് കൊറച്ച് സീരിയസ് ഒക്കെ ആയി അങ്ങനെ കൊറച്ച് പ്രശ്നങ്ങളൊണ്ടായി ഇയാൾക്ക് ഉം അപ്പൊ അത് അനോറിസൊണ്ടറിഞ് വേറായിട്ടുള്ള ഒരു അസുഖം നമ്മുടെ ഇവിടെ അധികം ആൾക്കാർക്ക് വരാത്തൊരസുഖ- ഖാണ് ഈ ജപ്പാൻ കൊറിയ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇണ്ടത്രേ ഈ ഒരു നമ്മുടെ രക്ത കൊഴലിന്റെ മോള് ഒരു മുഖക്കുരു പോലത്തെ ഒരു കുരു ഉണ്ടായിട്ട് പൊട്ടുന്നൊരു സിറ്റുവേഷൻ അപ്പൊ അത്ങ്ങനെ ബ്ലീ ങ്ങായിട്ട് തലയില് ബ്ലഡ് പരക്കും അങ്ങനത്തെക്കെരു അവസ് ത്ത അപ്പൊ അത് എന്നിട്ട് കൊറേനാള് അമൃതേല് ചികിത്സേലായിരുന്നു ഒരു മാസത്തോളൊക്കെ കടന്നു പിന്നെ പിന്നെ ആള് ഒക്കെയായ് ട്ട് വന്നു ഇപ്പിങ്ങനെ ഒരുവിധം റിക്കവറായി പിന്നെ ഇപ്പൊരു അഞ്ച് ആറേഴു മാസായി ഇപ്പ ഒന്നും കൂടി ഒരു സർജറികൂടി ഏപ്പ്രിലിൽ വേണ്ടിവന്നു അപ്പ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പാളിങ്ങനെ റസ്റ്റിലാണ് അപ്പൊ കൊറച്ച് പണികളൊക്കെ രാവിലെണ്ടാരുന്നു അതൊക്കെ കഴിഞ്ഞു.
ആഹ് അത് ശരി
ഉം കുട്ടികളൊക്കെ എത്രയായി എന്താ ചെയ്യുന്ന എല്ലാരും പഠിക്കാണോ
ആഹ് പഠിക്കുന്നാണ് മോള് പിന്നെ എട്ട് പഠിക്കുന്ന് മോന് ആറില് പഠിക്കുന്ന്
ആഹ് അയ്ശരി അപ്പ രാവിലെ കാരണം പണികളൊക്കെ കൊറെ കഴിയാരിക്കും
അതെ രാവിലെ ഉസ്കൂളിൽ പോവാകാരണം ഒരോട്ടാണ് അന്നാല കുട്ടിക്ക് തിനാന്നും ആക്കണോം പിന്നെ കൊണ്ടോവാൻ ആക്കണൊ ഉച്ചക്കരിക്കുള്ളതാക്കണം ഇത്രാ സമയത്ത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ് ഉം അടിച്ചവാരി തൊടയ്ക്കാനെ ഇണ്ടാവു
ആഹ് കഴിഞ്ഞൊപ്പ എല്ലാവൊര്
ഓ ഇല്ലങ്കൈ ആഹ് അല്ലാ ഒതിങ്ങി ഇപ്പെല്ലാങ്കയ്ഞ് ഇഹ്
അത് ശെരി എന്താ ഫുഡൊക്കെ എന്താ ഇണ്ടാക്കിയാ പോ രാവിലെ
ഞാന് ഉം രാവിലെ കുത്തിരിക്ക് പത്തിരിയും പിന്നെ കുട്ടികൾക്ക് ഞാൻ സോയാബീൻ കറിയാകൊടുത്തവർക്ക് പിന്നെ പത്തിരിക്ക് ഞങ്ങളു അത് തന്നെ ആക്കി പിന്നെ ഉച്ചക്കൊക്കെ ചിക്കൻ കറിയും ചോറും ചിക്കന് പിന്നെ പൊരിച്ചത് അത് ന്നെ
ആഹ് അങ്ങക്കെ അവടെക്കെ സ്കൂളുകളക്ക് നോണ് സമ്മതിക്കൊ ഉച്ചക്ക് കൊടുത്തയക്കാന് കുട്ടിക ൾക്ക്
അൽ ഇല്ല അത് കുട്ടികൾക്ക് അങ്ങനെ കു പിന്നെ വെള്ളിയാഴ്ച മോനിപ്പോ വെള്ളിയാഴ്ച സ്പെഷ്യൽ ഫു ഡാ അന്നേരം ചിക്കനൊക്കെ കൊണ്ടോവാം ക്ഷെ അല്ലാതെ മോ ക്ക് ഞാനിത കൊട്ത്തെ ഞാൻ പറഞ്ഞല്ലോ സോയാബീൻ കുട്ടീക്ക് സ്കൂളിലേക്ക് വേണ്ടിയ ആക്കിയരോ അതനെ ഞാൻ രാവിലെ കറിയിലേക്കു കൊട്ത്ത് ചമ്മന്തിം കൊടുത്ത് ത്ത് കൂടെ
അത് ശരിയാ നമ്മടെവിടെക്കെ സ്കൂളുകളില് കുറശ്ശൊക്കെ സമ്മതി ക്കില്ല ലോണ് അങ്ങനെ കുട്ടികള് അവരത് മേലൊക്കെ ആക്കും വി എന്നൊക്കെ പറഞ്ഞിട്ട് ഉം
രു ദിവസം കൊണ്ടുപോക സ്പെഷ്യൽ എന്തായാലും കൊണ്ടുപകവാ അന്നേരം ചിക്കൻ മുച്ച് പിന്നെ ഞ അന് മേലന്നാക്കും പിന്നെ ചെറിയ മോനിങ്ങനെ മുറിച്ച് മുറിച്ചിട്ട്ട്ട് ചെറ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കീട്ട് മുറ്ച്ച് മുറ്ച്ചിട്ടോട്ക്കും പിന്നെ ചോറ്ന് കൂടെ ക ട്ത്ത് കഴിക്ക്യാനല്ലേണ്ടാവൂ
അത് ശരിയാ ആ
അത് ഒര്ക്ക്ങ്ങനെ പണിയാക്കി കൊട്ക്കൂല ഞാൻ അങ്ങനെയാവുമ്പൾ പിന്നെ ഒര്താക്കുമ്പോ ആ ടൈമ് പിന്നെ മേല് വികും ഒക്കെ ആവുന്നല്ലേ
അതാണ് എല്ലാവരും പ്രസ് കുട്ട് അവര് പറയുന്ന എന്റെ കസിന്റെ കുട്ടി പോകുന്നുണ്ട് അപ്പൊ ആ കുട്ടിക്കാണങ്കി നോണ് മസ്റ്റ് പറഞ്ഞപോലെയാണ് ആൾക്ക് നല്ല ഇഷ്ടാണ് എപ്പഴും വേണന്ന് ആവശ്യള്ള കുട്ട്യാണ് പക്ഷെ സ്കൂളിക്ക് സമ്മതിക്കില്ല ഇതുപോലെ അവര് പറയും കുട്ടികൾ പിന്നെ മറ്റ്ള്ള കുട്ടികൾക്കത് കാണു മ്പോ ചെല കുട്ടികൾക്ക് ഇഷ്ടവില്ല അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളിന് പിന്നെ എല്ലാവർക്കുപ്പോ ഒരേ പോലെ കൊണ്ടോരാന് ഉണ്ടായിക്കോളണന്നില്ലല്ലോ
ആ അത് ടീച്ചർമാര് പറയൂ അത് നമ്മളിപ്പോ വേറെള്ള കുട്ട്യള്ക്ക് അത് കൊണ്ടോരാൻ കഴിഞ്ഞ്ന്ന് വരൂലല്ലോ അപ്പം പിന്നെ നാല് ദെവസം നോർമൽ ഫുഡ് അത് നമക്ക് വ ല്ല്യ ഹെവി ഒന്നും അല്ലെങ്കിങ്ങനെ ചമ്മന്തി മുട്ട എന്തെങ്കിലും ഉപ്പേ ഉപ്പേരിയൊന്നും പിന്നെ മ മക്കള് കൂട്ടൂലയിന് മക്കള് പച്ചക്കറി തീരെ കൂട്ടൂല
അത് ശെരി ആ
പിന്നെ മുട്ട മുട്ട എന്തെങ്കിലാക്കിക്കും മുട്ട്യോണ്ട് ഓബ്ലെറ്റോ ചെലപ്പോ മുട്ടയും ചമ്മന്തിയാക്കും ഏ അധീക ദെവസം ഞാന് ചമ്മന്തിയാക്കീട്ടാ കൊട്ക്കാറ് ചമ്മന്തിയോ അയിന്റെ കൂടെ വെറെന്തെങ്കിലാക്കീട്ടാ കൊട്ക്കാറ്
ആ
അങ്ങനെ കൊട്ക്കാറ് മറ്റേ പിന്നെ വെള്ളിയാഴ്ച മാത്രേ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡാക്കീട്ടേ കൊട്ക്കൊള്ളു അത് ടീച്ചർമാരെ പറ ആ ഒര് ദെവസം ആഹ് വെള്ളിയാഴ്ച ഒരു ദെവസങ്ങള്ന്തെ ങ്കിലും ആക്കീട്ട് കൊടുത്തോന്ന് പറയും അന്നേരം എല്ലാരും അങ്ങനെതന്നെ കൊണ്ടോര
അത് ശെരിയാ ഈ മൊട്ടൊരു നല്ല കാര്യട്ടോ അല്ലെങ്കി നമ്മള് എന്താ പറയാ ഒരു വല്ല്യ ഹ് ക് പെട്ടെന്നെ ക ആവേയും ചെയ ഇതെന്തെങ്കിലും ഒരീസൊരു എണീക്കാനൊക്കെ വൈകിയാലും പേടിക്കാലല്ലോ അതെങ്കിലവര് കൊണ്ട് പോവല്ലോ
ആ അത് അങ്ങനെണ്ട് അതാ അത് കൊട്ക്ക അത് കഴിക്ക അവര് കൊട്ത്താല് ഉം
അതും കൂടി കഴിക്കാത്ത കുട്ട്യളാവുമ്പളാ പെ
ആഹ് അങ്ങനെ പച്ചക്കറിം കഴിക്കൂല ഇതും കഴിക്കൂല അങ്ങനെയാവുമ്പോ പെട്ടോവും പച്ചക്കറിയോല് പിന്നെ ഞാന് കുട്ട്യാള് എന്തേങ്കിലും ക്യാരറ്റ് ഇഷ്ടാ ഉപ്പേരി വെ ച്ചാലൊന്നും കഴിക്കൂല്ല നമ്മള് പച്ചേരി കഴിക്ക്യല്ലോ
ആ ആഹ്
അത് ഇഷ്ടാ ഞാൻ പിന്നെ അങ്ങനെ കട്ട്യ്തിട്ട് കൊട്ക്കു സ്കൂള്ലേക്ക്
ആ
അത് പറ്റും പിന്നെന്തെങ്കിലും പച്ചക്കറി കഴിക്കാൻ കഴിക്കണോല്ലോ
പിന്നെപ്പന്ന് വെച്ചാ കുട്ട്യാള്നൊരു ഓ ആവശ്യല്ലാതെ ഫുഡ് കഴിപ്പിക്ക്ണ്ടാ എന്നുള്ളൊരുതുണ്ട് പിന്നെ നമ്മൾ ചെറിയ കു കുട്ട്യാളാകുമ്പോ ഈ ബേക്കറിയക്കെ കഴിക്കാള്ളൊരു ടെൻഡൻസി കുട്ടികൾ ക്ക് ഉണ്ടാവ്ന്നതിൻ്റെ ഒരു കാരണം ഈ സ്നാക്ക് ടൈമാണ് സ്കൂളിലെ അപ്പൊ അറിയാണ്ട് നമ്മള് കൊടു കഴിക്കും കുട്ടികൾക്ക് അത് ഇത് ന്ന് പറഞ്ഞിട്ട് പ ശരിക്ക് പറഞ്ഞാപ്പോ നമ്മളൊന്ന് സ്കൂളിൽ പഠിക്കുമ്പോ സ്നാക്ക് ടൈമിനൊന്നങ്ങനൊന്നും
ഇല്ല ആ ഒന്നും പ അങ്ങനെയൊന്നും കൊണ്ടോയിട്ടല്ല പഠിച്ചേ പക്ഷെ ഇപ്പം അങ്ങ ങ്ങനെ ബാണം കുട്ട്യാള്ക്ക്
അത് പക്ഷെ അത് കുട്ട്യാളെന്നെ അങ്ങനെ രോഗ്യാള് ആക്കാണ് നമ്മളിപ്പോ എന്തേലും എണ്ണ സാധനങ്ങള് കൊട്ത്തയച്ചാലും കുട്ട്യാള്ക്ക് കേടെന്നെയാണ് എന്നും അത്പ്പോ കഴിക്കല്ലേ ഇത്തിരിത്തിരിയാണെങ്കിലും അവരെ ശരീരത്തിക്കാണല്ലോ ചെല്ലുന്നത് അതല്ലെങ്കി പ്പൊ ഈ ബിസ്ക്കറ്റ് സാധനങ്ങളും
ആ
പക്ഷെ അ അതൊക്കെ കൊടുത്തവര് കഴി റ്റൊന്നു മാത്രം വെശക്കില്ലാന്ന് നമുക്കൊരു സമാധാനപ്പെടാം
അത് അത് കൊടുത്താ കുട്ടികൾക്ക് വെശ്ക്കുന്നില്ല. ബിസ്ക്കറ്റ് ഒന്നും കഴിച്ചാ പിന്നെ മക്കൾക്ക് വെശ്‌പില്ല. പിന്നെ അത് ടീച്ചർമാർ ആദ്യം തന്നെ പറയോട്ന്ന് പിന്നെ അങ്ങനെ ഒന്നും കഴി ബിസ്കറ്റ് അങ്ങൻത്തെ ഐറ്റംസ് പിന്നെ ബേക്കറി, ബിസ്കറ്റ് അങ്ങൻത്തെ സാധനങ്ങൾ സ്കൂളിലേക്ക് കൊടുത്തു വിടരുതെന്ന് പിന്നെ പിന്നെ ബ്രെഡ് അതില് പിന്നെന്തെങ്കിലും പിന്നെ ജാമോ അതല്ലെങ്കില് ബ്രെഡും ബ്രെഡിൽ മുട്ടയാക്കിട്ട് വെച്ച് കൊടുക്കും ല്ലോ മുട്ട ആക്കും പോലെ ആക്കിട്ട് രണ്ട് ബ്രെഡിന്റെ ഉള്ളിലാ ക്കിട്ടങ്ങനെ ഞാം സ്നാക്സ് ലങ്ങനെ വെച്ച് കൊടുക്കും.
ബ്രെഡ് കൊടുക്കുമ്പോ നല്ലോം സൂക്ഷിക്കണം ട്ടോ രണ്ട് തവണ ഫുഡ് പോയിസൺ കിട്ടിയ ആളാ ഞാന് ഒരു തവണ കിട്ടിയത് കട്ലറ്റ്ന്നായിരുന്നേ ഈ കട്ട്ലറ്റ് എന്താ പ്രശ്നം ഉണ്ടായന്നറിയോ കട്ലെറ്റിന്റെ ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാവുല്ലേ കട്ട്ലറ്റ് മുക്കി പൊരിക്കാൻ വേണ്ടിട്ട് അതീന്നായിരിക്കും തോന്നുന്നു വെജ് കട്ട്ലറ്റ് ആയിരുന്നു അല്ലാതെപ്പയ്ല് വേറെ ഒരു സാധനം ഇല്ല പച്ചക്കറി മാത്രല്ലേ ഉള്ളൂ ഈ ബ്രഡ് കംസ്ന്ന് പ കിട്ടിയെനിക്ക് രണ്ടാഴ്ച പിടിച്ച ഫുഡ് പോയ്സൺ മാറി കിട്ടാൻ രണ്ട് ഡോക്ടേഴ്സിനെ മാറിക്കണ്ട് ദ അലവീന്ന് പറഞ്ഞൊരു സാറ്ണ്ട് ആ സാറ് നോക്കിയിട്ടാണെൻ്റെ അസുഖം മാറിയത് ഹോ ഞാൻ ഉം ഫുള്ള് വൊമിറ്റിങ്ങും വയറ് നാശാവലും ഒക്കെ ആയിട്ട് അത് പെട്ടുപോയി ഈ ഓ ബ്രഡിന്റെ ഏറ്റം വലിയ പ്രശ്നതാണ് ഒരു നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാ
ആ അതാണ് പ്പ നമ്മള് ഡയിച് എപ്പളും നമ്മള് നോക്കണം
അതാണ് എടീ ഇരിക്കാ അത് ഭയങ്കര ബ്രെഡ് ഒരു ദിവസം അധികം ഇര്ന്നാ അത് പൂത്ത്ങ്ങട്ട് വരുവല്ലോ കളർ പിടിച്ച അയ്ൻ്റെ മോള് ഇത് നമ്മളിപ്പോ ബ്രഡ് കുട്ടികൾ പ്പൊ കൊടുക്കമ്മളയ് ശരിക്കും പറഞ്ഞ ഒരീസം അത് നമ്മള് പക്ഷെ നമ്മള് വീട്ട്ക്ക് വാങ്ങുമ്പോ ശ്രദ്ധിക്കും ഇത് പ്പൊ ഈ ഹോട്ടലുകാരൊ ന്ന് പറഞ്ഞ അവരെ എങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മള് കാണുന്നില്ലല്ലോ ഈ സാധനം ചെലപ്പോ ഡേ റ്റ് കഴിഞ്ഞ് ഇവർക്ക് നല്ല പോലെ വെല കൊർച്ച് കിട്ടുന്നുണ്ടായിരിക്കും ഈ സാധനം അ അവർ അതുകൊണ്ടായിരിക്കണം അത് ഉപയോഗിക്കുന്നത് നമ്മടെ ഹെൽത്ത് അല്ലേ അവർക്ക് അവരുടെ ലാഭം അല്ലേ
ആ അതെ
അതാ പറഞ്ഞ ബ്രെഡിൻ്റെ ഏറ്റവും വല്ലിയ അതാണ്
പിന്നെ ഞാൻ നോക്കീട്ടെ കൊടുക്കാ നല്ല ബ്രഡ് ആ നല്ല ബ്രഡ് നോക്കീട്ടേ ന്ന മക്കൾക്ക് കൊടു
ഉം ബ്രെഡ് വെച്ചിട്ടേ ഒരുപാട് ഐറ്റംസ് ഇപ്പ ഇണ്ടാക്ക
ഉണ്ടാക്കുന്നുണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് അപ്പൊ എല്ലാവരുംെയിം റെഡ്മിലറന്നു.
അതാണ് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ബ്രെഡിന് ഇപ്പ ശരിക്കും പറ്ഞ്ഞാ ഭയങ്കര ഡിമാൻഡ് ഉണ്ടെന്നാണ് ട്ടില് ഒരു സമയത്തൊന്നും നമ്മളെ നാട്ടില് ബ്രെഡിനൊരു റോൾ ഉണ്ടാ ഒരു സാധനം നമ്മടെ നാട്ടില് ഇല്ല അതാണ് ഇപ്പ ദെ ഏറ്റം വല്ല്യ പ്രത്യേകത ബ്രെഡും മുട്ടിം ഇല്ലാത്ത ഒന്ന
എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു ബ്രെഡും മുട്ടയും ഉണ്ടാവും
അതാണ് ഉ..
പിന്നെ വേറെ എന്തെല്ലാം
കൊഴപ്പില്ലേ എങ്ങനെ പോകുന്നു ആഹ മഴ ഇവിടെ ചേ ഇതായിട്ടൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെ ഭയങ്കര ഉപദ്രവല്ല മാത്രം
ആ ഇവിടെ നല്ല മഴയാ ഇന്നലെയൊക്കെ വെയിലുണ്ടായിരുന്നു പക്ഷേ ഇന്നപ്പോ നല്ല നല്ല മഴ പെയ്യും പിന്നെ ഒന്ന് മഴ വെയില ആക്കും പിന്നെയ നല്ല മഴ പെയ്യും മുങ്ങപ്പ അങ്ങനെ ഒരു ഇതസ്ഥ
ഉം കാസർഗോടും കണ്ണൂരൊക്കെ സ്കൂളുകൾക്കൊക്കെ അവധിയില്ലേ.
അറിയില്ല..
ഉം അവിടെയൊക്കെ അവധിയുണ്ട് നമ്മുടെെവിടേക്കൊന്നും പക്ഷെ അവധ
ആഹ ഇല്ല ഇല്ല ഉ
തൃശ്ശൂര് ഭാഗത്താക്ക് അവധിയില്ല അതാണ്
ആഹ പിന്നെ വേറെന്തല്ലോ...
സുഖരിക്കണം ഇങ്ങനെ പോകുന്നു
ആ പച്ചക്കറികള് അങ്ങനെയൊക്കെ ഇതുണ്ടോ
ഏയ് ഞാന് പൊതുവേ ഞാൻ എനിക്ക് ഞാൻ കറി വെച്ച കൊണ്ടന്നൊക്കെ തുടങ്ങിയത് അമ്മയ്ക്ക് ്യണ്ടപ്പോഴാണ് പിന്നെ പിന്നെ ഇപ്പ വെച്ച് വെച്ച് ഞാനൊരു എക്സ്പർട്ട ആായി എല്ലാ സംഭവങ്ങളും പൊതുവെ വെക്കാൻ പൊതുവെ അറിയാം പക്ഷെ അങ്ങനെ നമുക്ക് ചെയ ഇന്ന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ നമ്മള് ചെയ്യേണ്ട ഒരു സാഹചര്യം അങ്ങനെ വന്നിട്ടണ്ടായിരുന്നില്ല പക്ഷെ അപ്പൊ അങ്ങനെയൊക്കെയായിപ്പൊ ഓട്ടോമാറ്റിക്കായി നമ്മൾ തന്നെ ആ ഓക്കെ ആയിക്കോട്ടെ